ഹലോ
ആഹ്
പറയൂ
എന്താ വീട്ടില് ടി വി ഒന്നും ഇല്ല
ഇല്ലില്ല ടി വി ഞാൻ വാങ്ങണ്ടാന്ന് പറിഞ്ഞതാ ഓലെ ഉപ്പ എപ്പോഴും പറയാറുണ്ട് ഉം ഫോണിലാണ് അതെ ടി വി ഓൽക്ക് അത്രക്ക ങ്ങോട്ട് ഇഷ ഇഷ്ടപ്പെടുന്നില്ല ടിവിന്റെ യൂസ് അതിലേറെ ക്കെ ന്റെ ഫോണില് യൂസെയ്യാനാണോൽക്കിഷ്ടം ആഹ് ഇന്റെ വീട്ടില് ടി വി ണ്ട് അവിടെ കുട്ടികള് ടീവിന്റെ മുന്നിലിരുന്നിട്ട് ഫോണ് മ്മേ കളിക്ക ഓൽക്കോലെഷ്ടം പോലെ മാറ്റാനൊന്നും പറ്റ്ണില്ലല്ലോ ടീ വ്യാ വുമ്പോ
ഏഹ്
ഹം ഔടെ ടി വി
വടത് ഇല്ല ഇല്ല അതിങ്ങനെ ഉണ്ട്, പക്ഷേ നമ്മള് വെക്കേഷൻ ടൈമില് മാത്രേ റീചാർജെയ്യൊള്ളൂ അല്ലാത്ത ടൈമിലൊന്നും ഇര്ക്കാൻ ടൈമ് ണ്ടാവില്ല സ്കൂൾള് പോയി വന്ന് പിന്നെ പഠിക്കണ്ട ടൈം അങ്ങനൊക്കെല്ല വരാറ്, അപ്പ നൈമയ്യ് കൂടുതല് യൂസിയ്യാൻ പറ്റാത്തൊത് കൊണ്ട് ചെയ്യലില്ല
ഉം ഉം ഏഹ് റീചാർജെയ്താ കണ്ടുപോകൂ. അപ്പൊ പിന്നെ പഠിക്കൂതാവൊന്നും ചെയ്യില്ലല്ലോ
ആഹ് ആഹ് അപ്പൊ പിന്നെ വെക്കേഷൻ ടൈമില് മാത്രേ ഒള്ളൂ ചെ
ഉം അതാണ് നല്ലത്
ഉം
പിന്നെന്താ എത്രായിട്ട്ണ്ട് കുട്ടികളൊക്കെ വല്യാൾക്കാരായോ?
ആഹ്
ഉം
വെൽതാൺകുട്ടി രണ്ടാമത്തെ പെൺകുട്ട്യോളഞ്ചാം ക്ലാസ്സ് പഠിക്കുന്ന്
ആഹ് ആഹ് ആഹ്
ട്ട്യാളെന്താ ഡ്രോയിങ്ങ് അങ്ങൻത്തെന്തേലും പഠിക്ക്ണ് ണ്ടോ?
ഡ്രോയിങ്ങോ കുട്ടികളോ ഇല്ലല്ല അങ്ങൻത്തൊന്നും പഠി ക്ക്ണൊന്നുല്ല്യ പ്പൊ.
ഉം പാട്ട് മ്യൂസിക് അങ്ങനത്തേനോട്ഷ്ട്ടല്ല.
ഇൽ ഇല്ലല്ല അത് ഫീസൊട്ത്ത് പഠിപ്പിച്ചി ട്ടൊന്നുല്ല അങ്ങനെ, കൊർച്ചൂട്യൊക്കാവട്ടേന്ന് വിചാരിച്ചിട്ടാ, മൂന്നിലെത്തിട്ടൊള്ളൂ വല്യാള്.
ഉം ഉം.
ഉം. മോന് യൂട്യൂബിലൊക്കെ നോക്കിട്ട്ങ്ങനെ ചിത്രങ്ങളൊക്കെ വരക്കും.
പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്താ ചെയ്യല്.
ഡ്രസ്സ് എങ്ങനെ.
ഓൺലൈൻലായിട്ടാണോ എട് ക്കാറ് ചോയ്
ആഹ് ആഹ്, ആഹ് ആഹ് ഓൺലൈൻലു ട്ക്കാറ്ണ്ട്. മീഷോല് ഇട്ക്കാറ്ണ്ട്.
ആഹ് ഞാനും കൂടുതലതന്നെ യൂസെയ്യാറ്.
ആഹ് മീഷോ നല്ല അഫോർഡബിൾ പ്രൈസിൽ കിട്ടൂല്ലേ.
ആഹ് അത് ഞമ്മക്ക് വേണ്ടത്ങ്ങനെ ഓഫർൽ സെലക്. റ്റിയ്യാ ല്ലൊ
ആഹ് ആഹ് ആഹ്.
പിന്നെ നമുക്ക് പ്രൊഡ പ്രൊഡക്റ്റാണെങ്കിലും. അത് വീട്ടക്ക് എത്തിക്ക എത്തിക്കിട്ടുവല്ലോ മറ്റേ നമ്മള് വണ്ടി വിളിച്ച് കടയെ പോണം ആഹ് മറ്റേ നമ്മള് കടയിൽ പോണം അതിന്റെ പോകേണ്ട ബുദ്ധിമു ട്ടും ഒരു കടയിന്ന് ചെലപ്പം കിട്ടിക്കോണം എന്നില്ല വേറെ കടക്ക് മാറിപ്പോണം ആങ്ങനെക്കെ
ആഹ് അധികം ഓൺലൈൻ ആയിട്ട് തന്നെ എടുക്ക
ഇപ്പോൾ ഡ്രസ്സ് ആണെങ്കിലും എന്ത് പ്രൊഡക്റ്റ് വേണമെങ്കിലും അത് കൂടുതല് മീശോ തന്നെയാണ് സെലക്ട്ചെയ്യ പിന്നെ നമ്മള് ഈ കല്യണം ഫങ്ക്ഷന് അങ്ങനെയൊക്കെ വരുന്ന ഡ്രസ്സുകളൊക്കെ കുറച്ച് കൂടിയതെല്ലാം എടുക്കുക അങ്ങനത്തൊക്കെ പിന്നെ പെട്ടന്ന് എടുക്കണതായോണ്ട് കടയിൽ പോയി എന്നിട്ട് എടുക്കും ബാക്കിയൊക്കെ ഇങ്ങനെ ചെയ്യും
ആഹ് അതെ
കയിണതും ഗൂഗിൾ പേ ചെയ്തിട്ട് തന്നെയാണ് എടുക്കാറ് അങ്ങനെ അപ്പ ഒന്നും കൂടെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ അങ്ങനെ ചെയ്യ
ഉം
അങ്ങനെ തയ്യൽ അങ്ങനെ എന്തേലും പഠിച്ചിട്ടുണ്ടോ
ടൈലറിങ്ങാ
അഹ്
ആഹ് എനിക്കറിയാം പക്ഷെ എന്റെ അടുത്ത് പോ ആഹ് മിഷനില്ല ഞങ്ങള് ഇപ്പൊ എന്താ താമസം ഇങ്ങോട്ട് മാറിയിട്ടുള്ളു വീട് വെച്ച് മാറിട്ടുള്ളു ഇതുവരെ തറവാട്ടിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നു അവിടെണ്ട് ഞാന് എല്ലാടിക്കുമായിരുന്നു മോൾക്കൊക്കെ
എന്ന്
ഞങ്ങൾക്ക് ആവശ്യള്ളത് ഉം ആഹ് പക്ഷെ മടിയാണ് മോള് വല്ലാതെ പറയുമ്പോഴൊക്കെ അടിക്കും
ആഹ്
ആഹ്
ഇല്ലാ പഠിച്ചെട്ത്തെന്നല്ലെ ഇപ്രവിശ്യം ഞാനൊക്കെ ചുരിദാറൊക്കെ തൈക്കാൻ കൊടും ഇവടൊക്കെ നാനൂറ്റമ്പത് രൂപ എന്ന റേറ്റിലേക്കേണ് ഒര് ചുരിദാർ അടിച്ച് കിട്ടാറ്
ശെരിയാണ് നല്ലെ റെയ്റ്റ് ഇണ്ട്
ഇൻക്ക് ഇങ്ങെനെ തയ്ക്കാനറിം പക്ഷെ കട്ട്യ്തങ്ങാണ്ടൊന്നും തയ്ക്കാനറിയില്ല
ആഹ് ആഹ് ആഹ്
പിന്നെ സ്വ ആ പിന്നെ സ്വന്തായ്ട്ട് മിഷീനുല്ല അങ്ങെനെ സ്വന്തായ് ട്ട് മിഷീൻ ഇണ്ടെങ്കി പിന്നെ നമുക്ക് ഓൺലൈനായിയിട്ട് എങ്ങനെലൊക്കെ പഠിച്ചെടുക്കായിര്ന്നു
അഹ് ആഹ് ഞാനി ഇനി ഒന്ന് വാങ്ങിക്കണംന്ന് വിചാരിക്ക്ണ്ട് അഹ് അഹ് അതെ ഇപ്പെന്തും
ആഹ്
പഠിക്കാൻ സൗകര്യണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കി
ആഹ് യൂട്യൂബിൽ നോക്കിട്ട്അങ്ങനെവേണെങ്കി പഠിക്ക നമുക്ക് ഓൺലൈനായിട്ട് ചെറിയെ ഫീസ് തെന്നെ പഠിച്ചെടുക്കാൻ പറ്റും പിന്നെ ന്നമ്മളെ ഫ്രീ ട്ടയ്മില് നമുക്ക് റിക്കോർഡ് ക്ലാസ്സുകളിലൊക്കെ പോയ്‌റ്റ് ന മ്മക്കെന്നെ അങ്ങനെ പഠിക്കാം എന്ത് ഷംശയം ക്ലിയറെയാനൊക്കെ പറ്റും ഇപ്പ മുമ്പെത്തെ പോലെയല്ല ഏത് പഠിക്കണ ഞമ്മക്ക് ആഗ്രഹം ഇണ്ടായാൽ മതി.
ഒക്കെ, നമ്മക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ കിട്ടും.
ആഹ്, ആഹ്
ഉം, ഇയ്യ് ഇതുപോലെ എന്താണ് ഓൺലൈനായിട്ട് പഠിച്ചത അതൊ സ്റ്റൂരി ചന്ദ്രനിൽ പോയിട്ടൊക്കെ ഇങ്ങനെ പഠിച്ചെടുത്തതാണ്.
എങ്ങനെ, അല്ല പഠിക്കാൻ പോയിര്ന്നു ഞാന്.
ആഹ്, ആഹ് മൂന്ന് മാസത്തെ കൊഴ്സ് അങ്ങനെ ആയിട്ടോ?
അ അങ്ങനെ രണ്ടു മാസത്തെ, ഞാന് സ്കൂൾ പഠിക്ക്ണ കാലത്തെ. വെക്കേഷൻ ടൈമില് പോയിര്ന്നു. ഞാന് ഇൻക്ക് വീട്ട്ൽക്ക് ഉള്ളത് ഒക്കെ ഒള്ളു അടിക്കാറ്. പുതിയത് ഒന്നും അങ്ങനെ അടിച്ചിട്ടില്ല.
ഉം, നമ്മക്ക് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ, പുതിയ തൊക്കെ അടിക്കാനും പറ്റൊള്ളു. അല്ല, സ്റ്റിച്ചിങ്ങ് കറക്റ്റായി കിട്ടണം. ഇല്ലങ്കിൽ പിന്ന ആക ഒരു ബുദ്ധിമുട്ട.
ഉം, അതെ, പിന്നെ, ഇപ്പൊ അതികം ഞാൻ പൊർത്ത് പോകുമ്പോ ഇട്ണ തൊന്നും. ഉം, സ്റ്റിച് ചെയ്യ്ണതല്ല ല്ലോ? റെഡി മെയ്ഡുകളല്ലേ, എടുക്കണത്.
ദെലു റെഡ്
റെഡി മെയ്ഡല്ലേ? അതെ, അതു കൊണ്ട് അങ്ങനെ ഇട്ക്കും. അത് ഷെയ്പ് ചെയ്യാനല്ലേ ഇണ്ടാവൊള്ളൂ? അത് പിന്നെ സ്വയം ചെയ്യും.
ആഹ്, ഉം കുട്ടികളൊക്കെ അധികം ഫ്രോക്ക് അങ്ങൻത്തൊക്കെ യൂസ് ചെയ്യാ, അതോ പാന്റും ഷർട് അങ്ങ
എല്ലം എല്ലാ യൂസെയ്യും. മോള് എന്താ ഉട്പ്പ് അധികം ഇഷ്ട്ടല്ല. ചൂടാണ് കുത്താണ് എന്നൊക്കെ പർഞ്ഞിട്ട്.
ആഹ്, എന്റെ മോള് അങ്ങെനെ പറയും. ഇത് ഇടാൻ സുഖല്ലാന്നൊക്കെ പറ പെ അവള് അധികം. കൂടുതെല് ജീൻസ് പേന്റും ടീഷർട്ട് അങ്ങനെ സിമ്പിൾ ആയിട്ട്ള്ളിമക്ക് ഓടും. മറ്റേ തൊക്ക ഫങ്‌ഷനൊക്ക പോകുമ്പോൾ ഞമ്മൾ ഇട്ടൊട് ത്താൽ ആഹ്, ഫങ്‌ഷനൊക്ക പോകുമ്പ ട്ണ അതൊക്ക ഒന്നോ, രണ്ടോ വട്ടം മാത്രേ ഇടൊള്ളൂ. അത് കഴിഞ്ഞ അവിടെ ഇരിക്കും ആഹ് ഡ്രസ്സൊക്കെ. പിന്നെ, രണ്ടാ മത് കൊടുക്കുമ്പോ ഇതെനിക്ക് വേണ്ട ഇടാൻ വെയ്
ഉം, വെയ്യാന്ന് പറയും. ഉം, കുത്താണ്ന്ന് പറയും.
ആഹ്, ആഹ്
വർക്കുകള് കുത്താണ് എന്ന് പറഞ്.
കുത്താണ് പറയ.
അതെ ഉം ഞാനും പ്പോ സിമ്പിളായിട്ടെന്നെ എടുക്കലുള്ളൂ. ഇപ്പൊ, പെരുന്നാക്കൊ ക്കെ പക്ഷെ, ടീഷർട്ട് എടുത്തില്ല ഞാന്. ടീഷർട്ട് എടുക്കണ്ട വിചാരിച്ചിട്ട് പിന്നെ, ഒരു ഏ ഗേൾസ് ടോപ്പെന്നെ എടുത്തു.
ആഹ് ആഹ് നിങ്ങൾ ക്കിങ്ങനെ പൊറത്തൊക്കെ പോയി ജോലി ചെയ്യാൻ അങ്ങനെ യൊക്കെ താല്പര്യണ്ട.
ആഹ്, എനിക്ക് നല്ല താല്പര്യണ്ട്. ഞാനിപ്പോ കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്ക്ണ്ട്.
ആഹ്, ഓൺലൈനായിട്ടാ.
അല്ല, ല്ല ഓഫലൈന ന്നെ ഇബടെ പഞ്ചായത്തിന്റെ കീഴില്,
ആഹ്
അങ്ങനെ പഞ്ചായത്ത് ഗ്രൂപ്പുകളിൽ. കണ്ടിട്ട് അങ്ങനെ കൊറഞ്ഞ ഫീസ്, ഫീസിന് പഠിക്കാൻ പോണുണ്ട് ഇവടെ
ആഹ് ആഹ് ഇപ്പൊ പോക്ക് തൊടങ്ങിട്ടൊള്ളൂ
ആഹ് ഇപ്പൊ പോ പോ പോ രണ്ട് ക്ലാസായിട്ടൊള്ളൂ ആഴ്ച്ചേല് ഒരു ഗ്ലാസ് അങ്ങനെണ്. അയി ഞാന് അങ്ങനെ എടുത്തതാണ് അങ്ങനെ സെലക്ട് ചെയ്ത് പഠിക്കാൻ ആഴ്ചയില് ഒരു ദിവസം ഫുൾ ടൈം ഇരിക്ക മൂന്നര അത് വരെ ഇരിക്ക രാവിലെ പതിനൊന്ന് റ്റു മൂന്നര സാധാരണ അത് ആഹ് അല്ല ഇഷ്ടള്ള ദിവസം എടുക്കാം നമുക്ക് ഞാന് വ്യാഴാഴ്ചയാണ് ഇടുത്തിട്ടുള്ളത്.
ആഹ് ആഹ് അഹ് ശനിയൊക്കെ പോകുമ്പോ പിന്നെ കുട്ടികളൊക്കെ ഇണ്ടാവുമ്പോ ബുദ്ധിമുട്ടാക്കാരല്ലോല്ലെ മറ്റേത് വ്യാഴാഴ്ചക്കെവുമ്പോ സ് കൂള് പോയ ടൈമില് നമ്മള് ഫ്രീയായിരിക്കുമ്പോ ആഹ് ടൈമിൽ സെലക്ട് ചെയ്തതായിരിക്കും
ആഹ് ആഹ് അതാണ്
ഉം
ഏഹ് ഇൻക്ക് നല്ല ഇഷ്
വേറെ എന്തേലും ജോലിയോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടോ
ഇല്ലല്ല ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങൾ ചെയ്യുന്നുണ്ടോ?
ഇല്ലല്ല അത് പൊറത്തു പോയി ചെയ്യാനുള്ള ഒരുത് ഹസ്ബൻഡ്ന്സ് താല്പര്യ ല്ല അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ചി
ആഹ് അതെ
വീട്ടിലിരുന്നിട്ട് എന്തേലൊക്കങ്ങനെ ചെറിയ ജോബോ അങ്ങനെയൊക്കെ കിട്ടുവാണെങ്കി ചെയ്യ ന്നല്ലാതെ വേറെ പൊറത്തൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഞാനിങ്ങനെ പ്രോഡക്റ്റിന്റെക്കൊരു വർക്ക് ചെയ്തിരുന്നു അത് പിന്നെ ഭയങ്കര റിസ് കായ കാരണം ഫുൾ ടൈം ഇങ്ങനെ അയ്മ്മെ ഇരിക്കേണ്ടി വന്നതൊക്കപ്പോ അതൊക്കെ പിന്നെ ഒഴിവാക്കി.
ആഹ് ആഹ് ആഹ് ഓക്കെ
അവിടെ പൊഴയും ഇതൊക്കെ അടുത്തന്നെണോ വരുന്ന്
അല്ലല്ല പൊഴൊക്കെ കൊറേ ദൂരാണ് കൊറച്ചുകൂടി പോണം അഞ്ച് കിലോമീറ്ററൊക്കെ പോണം. ഉം ഉം പൊഴ പിന്നെ തോട് ചെറിയൊരു പാടം പോലെണ്ട് അയിന്റെ അടുത്തൊക്കെ തോടൊക്കണ്ട്. കുട്ടിളെ മദ്രസിന്റെ അടുത്ത്.
ആഹ് ആഹ് വൈകുന്നേരങ്ങളിങ്ങനെ പോവലുണ്ടോ?
ഇല്ലല്ല അങ്ങനൊന്നും പോവാൻ പറ്റിയൊരു സ്‌ സ്ഥലൊന്നുല്ല
വേറെന്താ ഒരു മോള് മദ്രസിട്ടന്നപ്പോന്താ പറഞ്ഞ്
ആഹ് മോള് മദ്രസ് വിട്ട് വന്നപ്പോ ഇന്നല്ലേ എന്താ ഹെ മീൻ പിടിക്കാൻ പോക ഹെ ഹെ എന്താ കാക്കുനെ വിളിച്ചിട്ട് പോവായിരുന്നു പക്ഷെ ഓൻ പോയീല്ല. മീനിനെ കിട്ടൂല നമ്മുക്ക് പിടിക്കാൻ വയ്ക്കൂലാന്നറഞ്ഞിട്ട് ഓന് പോയില്ലറയ
ആഹ് പിന്നെ മഴ നിന്ന് പെയ്യുമ്പോ വെള്ളച്ചാലിലൂടെക്കെ ചെറിയ മീങ്ങളിങ്ങനെ പായിലെ അപ്പോ അവർക്ക് ആഹ് അപ്പൊ അവർക്ക് കാണുമ്പോങ്ങനെ പിടിക്കാൻ ഭയ.
ഉം ഇന്നാള് പോയിട്ട്ണ്ട് ഞ്ഞെണ്ടിനെ കൊണ്ട് വന്നേണ് മോൻ ഞണ്ടിനെ തലക്കടിച്ച് കൊന്നു ന്നെട്ട് അതിനേ കൊണ്ട് വന്ന്ണ് ഉമ്മ കറിയച്ചേരി വെച്ചിട്ട് ആഹ് കൂലേ അയ്ർകും ഉ
ഉം ഉം ഉം
അപ്പ അങ്ങനെ വന്നിണ് എന്നിട്ട് ഞാന് അത് വെക്കാൻ പറ്റോന്നൊന്നറിയാതെ ഞന് ഇനി അത് വെക്കാൻ പറ്റൂലന്നറിഞ്ഞിട്ട് വേണ്ടാന്ന് വെച്ചു
പോയത് കടലിലെ ഞെണ്ടേനെല്ലേ കഴിക്കുള്ളൂ
ഞാൻ വിളിക്കാട്ടോ
ആഹ് ആഹ്